പിന്നെക്കേശം
എന്നാ വിശേഷം അങ്ങനെക്കെ പോണം ഉം
ഈ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞോളെ ഈ പിള്ളേരൊക്കെ ഈ ബൈക്കിൽ എത്തിയിരുന്നു ഇങ്ങ യാത്ര ചെയ്യണത് ഭയങ്കര ദോഷ് ദൂശ്യ ദുഷ്യല്ലേ ഫോണും വിളിച്ച്ഈ ബൈക്കും യ്ഹ് എടുത്തിട്ടുള്ളർക്കൊരു ഒരു പയിനെട്ട് വയസാവണ്ടേ അയിന് മുമ്പ് പിള്ളർ ബൈക്കാട്ട് നി ഇറങ്ങുല്ലേ റോഡിലേക്ക്
ആഹ് തെ അല്ല ഈ പതിനെട്ട് വയസ്സാകാത്ത പിള്ളേർക്ക് വണ്ടി കൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ പേരൻസിനാണല്ലോ കേസ് വന്നത്. എത്രയോ പെഴയും അവര്ടെ ലൈസൻസ് കട്ടാക്കും, അങ്ങനെയൊക്കെ പറ ഉണ്ടല്ലോ.
ത് പൊ ഉദ്യോഗസ്ഥന്മാര് കണ്ടുപിടിച്ചാല അല്ലേ ഒള്ളൂ ഈ കണ്ടുപിടിച്ചാല് ആൾക്കാര് പിള്ളേരു പിള്ളേരു രീതിൽ കാണിക്കുന്നത്. എല്ലാം ഈ ലഹരി അടിച്ചലെ ഈ നടക്കുന്നത് കോളേജിൽ തീന്ന് പർഞ്ഞാ പിള്ളേർക്ക് എന്തോ സംഭവം മാതിരിയ
ഉം, കോളേജിൽപൊ കെ സ്വാതന്ത്ര്യം കിട്ട്യപോലെയാ.
സ്വാന്ത്ര്യം കിട്ട്യലാ ഇങ്ങനെ ലഹരി അടിച്ച് ചുമ്മാ പാതിരാന്നില്ല പകലന്നില്ല ചുമ്മാ ഇങ്ങനെ ബൈക്കില് പെണ്ണുംപിള്ളേരായി പെൺമ്പുള്ളേരായിട്ട് കറങ്ങി അടിക്കും ലാസ്റ്റ് നഷ്ടപ്പെടുന്നതാർക്കാ, പെൺപിള്ളേർക്ക്. ന്താ ഈ ഇതാണ് ഈ ഇതിന്റെ ഇത് ആമ്പിള്ളേക്ക് നഷ്ട്ടപെടായില്ലല്ലോ.
ആഹ്, അതെ അതെ അതെ
ഉം കോളേജ്ന്ന് ഒരെ ഒരേ പെ പ് പിള്ളേര് വീട്ടിൽ കോളേജിൽ പോവാന്നും പറഞ്ഞ് പോക്കും ആ ഇ ഇത് തന്നെ എന്നിട്ട് പിന്നെ എന്നാ ഈ ഹോസ്റ്റലിൽ പോയി നിൽപ്പ് എല്ലാ രക്ഷകർത്താക്കന്മാർകും എന്നാ, ഹോസ്റ്റലിൽ പിന്നെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇന്നടത്ത് ഇന്ന ഹോസ്റ്റലില്. അവടെ പോയി മക്കളെല്ലാ കാണിക്കണന്ന് ആർക്കങ്കിലും അറിയാവോ?
ഒന്നും അറിയത്തില്ല അത് തന്നെ.
പോയെക്കുവാ. എന്നിട്ട് പോയിട്ടന്നാ ഒന്ന് ഒര് വിഷ്തിന് പോവും, അത് രണ്ട്‌ വിഷ്തിന് പോകും പിന്നെ അത് ഏഴ്തിട്ക്കണം. ഇതൊക്കെ ഒറ്റടിക്ക് പഠിക്കാൻ കഴിവുള്ളോരാണെങ്കി പഠിച്ച് തന്നെ കേറിവരും.
മ്മളെ പിള്ളേരുണ്ട്‌, ഇല്ലന്നല്ലാട്ടൊ, എല്ലാത്തും നല്ലതൊണ്ടല്ല എല്ലാതും അടു ച്ച ആക്ഷേപിക്കുന്നല്ല, ഉം അടിച്ച അക്ഷേപിക്കുന്നല്ല എല്ലാ ഇതിന്നും പറഞ്ഞന്നേ ഉള്ളു.
ആഹ്, ശരിയാ. പൊ എല്ലാ ആളുകളിലു ഉണ്ടല്ലോ നന്മയും തിന്മയും ഉള്ള ആളുകള്. നമ്മള് വേറൊന്നും വേണ്ടല്ലോ നമ്മളെ ഇവിടെ പണിക് വര്ന്ന
അതല്ലെ നമ്മള് പ്രാർത്ഥനയില് നന്മ മാത്രം തരാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയണത് തിന്മയിൽ നിന്ന് കര കേറ്റണേന്ന് തിന്മ ഇല്ലാതാക്കണേ ന്നൊക്കെ പറഞ്ഞു നമ്മള് തിന്മയിൽ ഇപ്പോയി ചാടാതിരിക്കാൻ വേണ്ടി
ഉം ഉം ഉം പ്രാർത്ഥിക്കാറുണ്ട്.
ത്ഥിക്കാറുണ്ട് ആ.
അതിനി ഇപ്പോ പ്രാർത്ഥന ആർക്കാ ഉള്ളത് ദൈവവിശ്വാസൊള്ള മക് ക്കളൊക്കെ അപൂർവ്വംല്ലേ ഉള്ളേ ആഹ്. ആഹ്, പ്രാർത്ഥനയില്ല ഒന്നുഇല്ല അങ്ങോട്ട് എർങ്ങ. കൂട്ടുകൂടി നടക്ക ഇപ്പ ഈ സിനിമേലൊക്കെ ഒര്
രക്ഷകർത്താവിന്റെ കൺ മുന്നിൽനിന്നും മറഞ്ഞ് കിട്ടാൻ വേണ്ടി മക്കൾ ഒത്തിരി ഇതാവുന്നുണ്ട് അവരൊന്ന് കണ്ണടച്ചെങ്കി അത്രയും നല്ലത് പറഞ്ഞ പിള്ളേരൊക്കെ ഇരിക്കണേ.
അതെ അതെ അതെ. അവര് ടെ അവരുടെ കാലം കഴിയുമ്പോ അറിയാം മക്കളെയൊക്കെ ഒരു നഷ്ട്ട ബോധം.
താർക് ഇപ്പ നമ്മക്കൊക്കെന്ന് പിന്നേം ഇത ഇത നഷ്ടം മനസ്സിലാവുന്നേ. ഇപ്പോഴ തലമുറക്ക് നഷ്ട്ടം തോന്ന്ണൊ ന്നുല്ല ഉണ്ടാവൂല
ന്നശ് ട്ടം തോന്നൂല്ല ന്നല്ല, അവർക്ക് തോന്നുന്ന ഒരു കാലഘട്ടം തീർച്ചയായിട്ടു ഉണ്ടാവൊല്ലോ.
നമ്മക്ക് ന്ന ന്ന അന്ന് അർഞ്ഞ ഇപ്പഴത്തെ പിള്ളേര്ന്ന് പറഞ്ഞാ അ ആർക്കും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട, എല്ലാരും ഫോണെടുത്ത മൂലക് മൂലക് ഇരിക്കൊള്ളൂ, ആർക്കും വേണ്ട. പ്പത് രക്ഷകർത്താവുണ്ടെങ്കി രണ്ട് വഴക്ക് പറയാൻ വരും, അതുകൊണ്ട് ഇത്ണ്ട് ഇത് രക്ഷകർത്താവ് ഇല്ലെങ്കി അതും വേണ്ടല്ലോ, ഇരിക്കുന്നടത്തി ഇരിക്കാം കിടക്കുന്നടത്ത് കടക്കാം, ആഹ്. അം നമ്മുടക്കെ കാലഘട്ടത്തില് വെച്ച ആ ഇത് രക്ഷകർത്താക്കളോടുള്ള ആ സ്നേഹവും ബന്ധവും ഒക്കെ നമുക്ക്
ആഹ് അതെ അതെ
ഇപ്പൊ നമ്മുടെ ഈ അടു നാളില് ഒരു സ്ഥലം സന്ദർശിക്കാൻ പോയപ്പം അവിടെ തന്നെ കണ്ടില്ലേ എന്നാ ഒരു മാ മാതാവിനെ കൊണ്ട് ഒരു മകൻ കൊണ്ടിട്ടേക്കുവാ അവടെ അവരുടെ മകള് പ്രസവിക്കാൻ വ വന്നപ്പം മാതാവിനെ ഒഴിവാക്കി ട്ടേക്ണ് മാതാവിനെ കൊണ്ട് ഏ ഇവിടെ കൊണ്ട് വിട്ടേക്കണ് അത് അത് ശരിയാണോ നീപ ഒന്ന് പറഞ്ഞേ അത് ഒരിക്കലും ശരിയാകുന്നു എനിക്ക് തോന്നില്ല എന്നാന്ന് ചോദിച്ചാ ആഹ് അത്‌ മ്മള്ഇ ഇ നമ്മൾ എന്തുമാത്രം നൊന്ത് ഏതൊക്കെ രീതിയിൽ അവര് കഷ്ടപ്പെട്ട് വയറ മുഴ വെഷം സ ദാഹവുമൊക്കെ സഹിച്ച് നമ്മൾ പ്രസവിച്ച് നമ്മൾ ഇത്രയും നിലൽ എത്തിച്ചിട്ട് നമ്മക്ക് നമ്മടെ മക്കള് വലുതാവുമ്പം അവര് ഒഴിവാക്കന്നല്ല അവർക്ക് എവിടെ ല് അവർക്ക് എന്തെലും കിട്ടോ ഇവിട്ത്തെ ശിക്ഷിക്കപ്പെടും അവിടെയും ശിക്ഷിക്കപ്പെടും അവര് ഞാ ഒര് നമ്മള് പഠിച്ച നിയമം അനുസരിച്ച് ഞാൻ പറയിണതാ രക്ഷകർത്താക്കളി മക്കളെയക്കെ തെറ്റാണോ ഹലോ